കേൾക്കുന്നുണ്ട്
ആ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം പണികളൊക്കെ കഴിഞ്ഞാ
പണികളൊക്കെ കഴിഞ്ഞു ഇിത്തിരി മീൻ ഉണ്ട് അത് ഇതാ വറക്കാൻ തുടങ്ങണു കറി വെ
ഹലോ അസ്സലാമു അലൈക്കും
എങ്ങനെ എങ്ങനെട്ട് കാലാവസ്ഥൊക്കെ
കാലാവസ്ഥ ഇന്ന് മഴയായിരുന്നു രാവിലെയൊക്കെ വെയിലുണ്ടാരിന്ന് ഇപ്പ മഴയ
ആ ഞങ്ങക്ക് ഉം ഞങ്ങക്ക് ഇന്ന നല്ല കാലല്ല മൂടല്ലായിരുന്നു ഇന്നിപ്പോ നല്ല കാലാവസ്ഥയായി മഴയൊന്നുമല്ല തെളിഞ്ഞ ഉം രാത്രിയിലൊക്കെ ചെറുതായിട്ടൊക്ക ചാറിയും ഒക്ക പോയി ഉം അതേല്ലേ ബടെ നല്ല വെയില അന്ന് ഇപ്പ തുണിയൊക്കെ ഉണങ്ങി കിട്ടും കൊഴപ്പൊന്നുമല്ല പിന്നെ ഫു ഫുഡൊക്കെ ആയില്ലേ
ആ ഫുഡ് ക്കെ ആയി മീൻകറി കഴിച്ചു ആ രാവിലെ അപ്പവും മുട്ടക്കറിം എവിടെയാ ആ ആ ഉം
ഉം
ആ
ആ അതേല്ലേ ആ അന്ന് ചെറിയ ചെറിയ പിള്ളേർക്ക് ഇല്ലല്ലോ ശരിയാണ്
ആഹ് ഇന്നില്ലല്ല അ വേറെ നല്ല വിശേഷം
എങ്ങനെ
അട്ത്ത് കൊഴപ്പൊന്നുല്ല അങ്ങനെക്കെ പോണ് മക്കള് മൂത്തത് പ്ലസ് ടു എഴുതിക്കാണ് രണ്ടാമ പത്ത മൂള് ഒമ്പതില് മോന്‌ യു കെ ജി ആഹ
ഉം ഉം ഉം ഇവിടെ എനിക്ക് രണ്ടണ്ട് പെൺകുട്ടികുള്ള ഞാൻ അവര് രണ്ടിനും കല്യാണം കഴിച്ചു വിട്ടു പിന്നെ മകളിപ്പോ വിരുന്ന് വന്നിട്ടുണ്ട് ആ രണ്ട് കുട്ട്യാള ആ ഫ്രീ ആയി ഫ്രീ ആയി ഇപ്പ മകൾ വിരുന്ന് വന്നിട്ടുണ്ട് ഇ രണ്ടുസ ആയിട്ട് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു വയറിന് അര്ന്യ ടെ
ആഹ
ഈ മാസം കണ്ട് ഇവിടെ നിക്കട്ടെടെ നിന്നു നക്കുകയാണ് ഇനിയിപ്പൊ ഒന്നോ നാളായിട്ട് പോവ ഒരുര ഇടയ്ക്ക് പിന്നന്നെ ഞങ്ങൾ രണ്ടാളും തന്നെള്ളൂ
സുഖായ മോൾക്ക് മോക്ക്പ്പം സുഖായ കൊറവണ്ടാ ആഹ
പനണ്ടാന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് അങ്ങനെയൊക്കെ ഇരിക്കുന്നു
ആഹ ആഹ വീട്ടില് പച്ചക്കറികളൊക്കെ ഇണ്ടാ
പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് ഇപ്പൊ ചെറുതായിട്ടൊക്കെ വരുന്നു പച്ചക്കറി ഉണ്ട് പൂശുണ്ട് കോവലുണ്ട് പാവലുണ്ട് അതൊക്കെ ഇങ്ങനെ പോണു
ആഹ ആഹ് ആ ചക്ക മാങ്ങിയൊക്കെ ഉണ്ടായിർന്നോ
ചക്ക മാങ്ങിണ്ട് ചക്കിംമാങ്ങിംഒക്കെ ഇഷ് ഇഷ്ടം പോലെയണ് വീണും പോക ഇവിടെക്കെ അവിടെയ ഉണ്ട് ചക്കേ മാങ്ങൊക്കെ
ആഹ ഇവിടെ ചക്കയ മാങ്ങന്നുമില്ല ഞാവലിന്റെ മരണ്ട് ഞാവൽ പഴം ഉണ്ടാർന്നു കൊർച്ച്
അതെ ആഹ അവിടെ ഞാവലൊന്നുംല്ല ചക്കയ മാങ്ങിയൊന്നുംല്ല ല്ലെ പ ഉം ഉ ഉ
ആഹ ആ മേടിക്കാണ് പച്ച തൈകളൊന്നും നടാനുള്ള സ്ഥലുംല്ല
ആ ഞാൻ കവർ കൂടെ ഒക്കെ ഇ ടും വേലിയതരിത്തി കൂടെ ഒക്കെ അങ്ങനെ മതില കൂടെ സൈഡ് കൂടെക്കെ നട
ആഹ
അങ്ങനെയൊക്കെ ചെറിയരു കോല വള്ളിന്നട്ടുണ്ട് അത് ഇഷ്ട പോലെ നമുക്ക്തുപോലെ വീട്ടിലെ ക്ക് ആവശ്യമുള്ള കുറേശ കിട്ടും ഉ
ആ് ഞങ്ങൾക്ക്ത് നടാനുള്ള സ്ഥലല്ലേ ഇവിടെ
ഇല്ലാ ലെ
ഇപ്പം കട്ടെക്കെ വിര്ച് നേര്ന്ന സ്ഥലമല്ലാന്ന പറയുന്നത്
ഉം ഉംഉം അങ്ങനെയൊക്കെ പോണു
വെക്കെശനൊക്കെ എങ്ങനെ ടൂറൊക്കെ പോയിരന്നാ
ആഹ് വെക്കേഷന് പോയിരുന്നു ഗുരുവായൂര് പോയി. പഴനി പോയി അവിടെയോ
ആഹ് ആഹ് ആഹ് ഞങ്ങള് ലോക്കലൊക്കെ ആഹ് ഞങ്ങള് ലോക്കലൊക്കെ പോയിത്തന്ന ആ ലോക്കലൊക്കെ പോയിട്ട് വന്ന് ആഹ്
ഉം
വേറെന്താ ഫുഡൊക്കെ ഇണ്ടാക്കൊ
ആഹ് ഫുഡ് ഇണ്ടാക്കി മീൻ ഇത്തിരി കറി വെക്കാണ്ട് പരുപാടിൽ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കയാ വേറെ ഓ ചിക്കനൊക്കെ ഇണ്ടാക്കും സ്പെഷ്യല് കുട്ടികളുള്ളപ്പോ ഉണ്ടാക്കും ങ്ങൾ തന്നെയാ അങ്ങനെ സ്പെഷ്യൊന്നും ഇല്ല അങ്ങനെക്ക പോ
ആഹ് ആഹ്
നമ്മള് തന്നെയ ആകുമ്പന്നും ണ്ടാവില്ലോ കുട്ടികളൊക്കെ വരുമ്പോൾ മീനും എറച്ചിക്കെ മേടിക്കും
ആഹ്
ആഹ് അവര് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾണ്ടകൊണ്ട് അങ്ങനെയങ്ങ് കഴിഞ്ഞു പോകും വേണ്ടാ തൊന്ന
ആ ആ ആ അവടെ വെള്ളത്തിന്റെ ഒക്കെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഇണ്ടാ കൊയപ്പൊന്നുല്ല ഉം പനിയൊക്കെ അങ്ങനെയ അവട വയറൽ പനികളോ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടോ ഇല്ല
ഉം ഈ പരിസരത്തൊന്നുംല്ല പിന്നെ കൊറെ ദൂരത്തൊക്കെ ഡെങ്കി ഉണ്ട്ന്നൊക്കെ പറയുന്നു കേട്ടു
ആഹ് അവിടെ ഈ പരിസരത്തൊന്നും കൊഴപ്പൊന്നുംല്ലപ്പം ആഹ്
ഇവടെക്കെ നല്ല കാലാവസ്ഥ നല്ല വൃത്തിയും കൂറുള്ള ആൾക്കാരൊക്കായോണ്ടേ കൊഴപ്പമൊന്നുമല്ല ചെലര് ചെ ചേലെ ഭാത്ത് കൂടി അടുത്തടുത്ത് വീടാക്പോ വെള്ളം കെട്ടി കടന്നിട്ടും ക്കെണ്യെ ഇങ്ങനെ വരുന്നത് നമ്മുടെ ഭാഗത്ത് അങ്ങനെ വെള്ളം കെ കടക്കണ നേരൊന്ന് കിടക്കാണയ് തോടും പുഴയൊന്നുല്ല ഇവിടെ ഇവിടെ കനാല ഭാഗാണു ള്ളത് അത് കൊറ ദൂരയാ നമ്മടെ ഭാഗത്തില്ല പിന്നെ വേറെന്താ അവിടത്തെ വിശേഷങ്ങളൊക്കെ
വിശേഷം സുഖായിട്ട് പോണ് കൊഴപ്പൊന്നുല്ല
ആഹ് വെള്ളൊക്കെ ഇണ്ടോ നിങ്ങക്ക്
ത്താനം ഗൊള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നുല്ല
ഉം എങ്ങനെ വീട്ടില് കെണറോ അതോ
കെണറാണ് കെണറാണ് കെണറാണ്
ആഹ്
ബ കെണറന്നേ ഉപയോയ്ക്ക്ണ്
അതെല്ലെ ആഹ് തട്ടു ചിലർക്കൊക്കെ കെൻറ്റ് വെള്ളം കിട്ടായില്ലേയ്
ആഹ് ആഹ് ഞങ്ങളടെ ഭാഗത്ത് കൊഴപ്പൊന്നുല്ല
ആഹ് ആഹ്
ഉം ഹസ്ബന്റ് എന്തെയ്യ്ണ് ആഹ്
ഉം പ്പാടത്ത് പോണു അത് അവിടെ റൈറ്ററായിട്ട് പോവ്വേണ്
ആഹ് ആഹ് ആഹ്
അവ്ടെ പണിക്കാര്ണ്ട്
ആഹ
അപ്പം അവരെ നോക്കും രാവിലെ പോകുമ്പോ ഭക്ഷണം കൊണ്ടുപോകും ഉച്ചക്ക്ത്തേും രാവിലത്തേനും ഉള്ളവർ കൊണ്ടു പോകും
ആഹ വൈകിട്ടൊക്കെ എന്താ എന്തേലൊക്കെ ഉണ്ടാക്കുവോ വൈകുന്നേരം
വൈകുന്നേരത്ത് ചെിലപ്പോ ചപ്പാത്തി എണ്ണക്കടി വൈകുന്നേരത്ത ഉണ്ടാക്കും പഴപൊരിയോ ഉള്ളിവടയോ അങ്ങനെയൊക്കെണ്ടാക്കും കുട്ടികളെ വരുമ്പോഴത്തനും മകളുടെ കുട്ടീന്റെ കൂടെ അപ്പൊ അവര് വരുന്ന നേരത്തെ എന്തെലിലും എണ്ണക്കടി ഉണ്ടാക്കും ഇല്ല പറഞ്ഞഞ് ഉണ്ടാക്കൻ പറ്റില്ല പറഞ്ഞാ കുട്ടിനെ കൊണ്ടിരുന്നണഴി എന്തേലും ചെറിയ കടി മേടിച്ചിട്ട് വരും
ആ ആ രാത്രി ചപ്പാത്തിയൊക്കെ ആണല്ലേ
രാത്രിയാ ആ മിക്കവാറും ഇടക്കൊക്കെ ഉണ്ടാക്കും ചില സമയത്ത് പിള്ള ചോറ് കൊണ്ട് കഴിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും
ആഹ ആ മക്കളെയൊക്കെ അടുത്ത് തന്നെയാണോ കെട്ടിച്ചതൊക്കെ
ആ് കൊറച്ച് പറഞ്ഞാ ഒരു പത്തുഇരുപത് രൂപ ദൂരത്തിലാണ് അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുല്ല
ആഹ
ആ പണിയ കെ കഴിഞ്ഞപ്പോ ഫ്രീ ആയിട്ട് ഇരിക്കായിരിക്കും
ഫ്രീ ആയിരിക്കുവാണ് ഞങ്ങള് ഞങ്ങളുടെ വണ്ടിക്ക് സ്കൂട്ടിക്ക് പോകവും ഞങ്ങൾ രണ്ടാളും തനിയെ ആവുമ്പോൾ മകളോട്ക്കൊക്കെ പോകുമ്പളെ പിന്നെ ചെറിയ മോളെ കെട്ടിരിക്കണത് ഇത്തിരി ദൂരെയാണ് അവിടേക്കും സ്കൂട്ടി തന്നെ പോവാ
ആഹ ഹാ
ഉ രണ്ട് കുട്ടികൾ രണ്ടാളും കല്യാണംഒക്കെ കഴിഞ്ഞു രണ്ടാളും മൂത്ത ആൾക്ക് രണ്ട് കുട്ടിയുണ്ട് ചെറിയ ആൾക്ക് ഒരു കുട്ടിയായി
അവിടെയൊക്കെ പോയി നിക്കുവാ
ആ അത്യാവശ്യൊക്കെ പോവും ആവശ്യങ്ങൾക്കൊക്കെ പോകും ഒഴിവുള്ള നേരം നോക്കിട്ടേ പോവുള്ളൂ ആ അവിടെ എന്തെങ്കലും വിശേഷം വിളിച്ചാ അങ്ങനെ പോകും അല്ലാ പറരം നമ്മുക്ക് കുട്ടികളെ കാണണം തോന്നി നമ്മള് ചെറിയ കുട്ടികളല്ല ഇനെ കാണണം തോന്നി ഞങ്ങളൊന്ന് പോകവും
പെരേക്കെ പണിത
നമ്മുക്ക് ആ
വറ തുണ്ടല്ല ഏഹ് അെ അ വേറെന്താ മക്കളൊക്കെ മക്കളെക്കെ സുഖയിട്ടിരികനെല്ലേ മക്കളൊക്കെ സുഖായിട്ടിരിക്കണ്.
ഓ സുഖായിരിക്കും സുഖായിരിക്കും മക്കള്.
ആഹ
ദൂരോട്ടൊക്കെ പോയി ടൂറെദിക്കണ്ട
കേക്കണില്ല ഒന്നൂടെ പറ താത്ത. എന്താത്താ പറഞ്ഞെ? താത്ത ഹലോ?
ഹലോ അവിടെ പോയി. ടൂറൊക്കെ പോയി സ്റ്റേ ചെയ്യലൊക്കേണ്ടാ?
ഓ ഉം എന്താ പറ എല്ലായിടത്തും പോകും വരും. അതൊന്നരു കുഴപ്പ പോല്ല അടുത്തുള്ളവരൊക്കെ നല്ല സഹകരണം മുള്ളവരാണ്. അങ്ങനെയൊക്കെ
എല്ലാവരായിട്ട് ടൂരൊക്കെ പോവോ ദൂരോട്ടൊക്കെ പോവോ?
ദൂരോട്ട് പോകും കുടും ഫാമിലി ആയിട്ട് വണ്ടി എടുത്തിട്ടൊക്കെ പോവും ഞങ്ങള്. പാലക്കാട് പാലക്കാട് ഇപ്പൊ മല മലമ്പുഴ അനിയതീടെ വീട് മലമ്പഴയുണ്ട്. അങ്ങനെ പോവും ടൂറായിട്ട് ക്കെ പോയിട്ടൊക്കെ വരും.
ബീച്ചിലൊക്കെ പോവാറുണ്ടോ?
എനെ
ബീച്ചിലൊക്കെ പോക്കുണ്ടാ
ബീച്ചിൽ പോയി ഞങ്ങള് പിന്നെ വ ഇവിടെ ഗുരുവായൂർ പോയ പ്പ ബീച്ചിലൊക്കെ പോയി. ചവക്കാട ഭാവൊക്കെ കണ്ടു. ഉ അവിടുന്ന് പോകൻ സൗകര്യം ഉണ്ടോ എങ്ങനെയ പോണ്. ഉ ടൂറൊക്കെ ഉം
ടൂര് പോക്ക് കൊറവാണ് ഇപ്പ ഇക്ക പ്രവാസി ആർന്നപ്പോ? പ്പോ കുറവാണ്. ആ എന്നാലും ലോക്കലൊക്കെ എവിടെലൊക്കെ പോവും ആ
ഉം ഉ പിന്നെ വേറെന്തൊക്കെ ഇല്ലല്ല കഴിയും കഴിക്കാനാ വണേ ഉള്ളൂ.
ആ ആവണുള്ളൂ ഒരു മണി ആ ഇവിടെ ഒന്നര രണ്ടണിയൊക്കെ ആവും.
ആവു ല്ലേ ഉം
ഉം ഉം ആ ചെടികളൊക്കെ ഇണ്ട്. ചെടികളൊക്കെ ഇണ്ട്. റോസ്റ്റി ഉണ്ട് ജമൻ
ആ ഇവിടെ ചെടികളൊ കൊറവ ആ ഓക്കെ ഓക്കെ ക്കെ ക്കെ ശരിയന്ന.